ലേ
ആഹ് കേൾക്ക്ണ്ണ്ട് മക്കളെക്ക വന്നാ?
ഇല്ല എത്തീല്ല ചെറുതത്ത് ചെറ് ചെറിയോനെത്തിട്ടുള്ളൂ
ഹെ ഇവ്ടെത്താന് ആഹ് അഞ്ചുമണി ആവും നാല് ആഹ് വണ്ടിക്കായിട്ടെ നമ്മള് ഈ വണ്ട് ടീലാവ്മ്പം അവര് എറക്കി ഓര സമയം പോലല്ലേ ആ അതാണ് അതാണ് പിന്നെന്തെക്കെ ചെറിയള് അംഗനവാടിന്ന് വന്നാവൂലേ
ആഹ് ഓൻ വന്ന്
ഉ ഉം ഞാനെറങ്ങിട്ടില്ല തായോട്ട് ഞാൻ മേല മലോണ് ഉം ഞ ണ്ട് ചായതാക്കാൻ തിരിക്കാനൊക്കെണ്ട് ഉം
സ്വന്തം വിടാ
ഇല്ല വീട് മാറിയിട്ടില്ല വീട് പണിയാണ് കൊടിരിക്കാന ആയിട്ടുണ്ട്
എല്ലാ പണി കഴിഞ്ഞക്കൂലേ
ആഹ്, പണി അടിപ്പണി ഒക്കെ കഴിഞ്ഞ് ണ് ഇഞ്ഞ് പെയിന്റടിക്ക്യാണ്ട് പെയിന്റ് ഇന്റെ പുതിയാപ്ല വന്നിട്ട് അടിക്ക്യാച്ചിട്ട് ഉം പിന്നെ മുറ്റം നന്നാക്കാൻണ്ട് ആ പാർക്കും ഇവിടെ അടുത്തന്നെയാണ് പാർക്കാന്ന് പറയാനൊന്നും ഇല്ല വീടിന്റെ തൊട്ട് ചാരിക്കാണ്ടാണ് ഉം അഹ്
അങ്ങനെ ആവുമ്പോ പിന്നൊരു ഇതുണ്ടാവുല്ല ന്നാലും കൊഴപ്പല്ല്യ ന്നാലും ആഹ് അതന്നെ എടുത്തായാലന്നെ സുഖം അതന്നെ നമ്മുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ വരുമ്പളേ ഉം
പിന്നെ എന്തെ ക്കേണ് ഒഴിവ് സമയം എങ്ങനെ ചിലവഴി ക്കല്
എന്താ അങ്ങനെ പോണ് കടക്കോയ്ച്ചാ ഒർങ്ങോയ്ച്ചാ ക്ക്ന്നെ അങ്ങനെ ഒർക്ക് വരൂല്ല പകലൊന്നും അങ്ങനൊരൊർ ക്കില്ലാത്തൊരു ടൈപ്പാ തോന്ന്
അത് ശെരി അയിനൊക്കെ ഞാന്
ന്ന് ഉറങ്ങിപ്പോയാ രാത്രി ഉറങ്ങണെങ്കിൽ ഭയങ്കര ബുദ്ധിമു ട്ടാ പിന്നെ ഒറക്കോം വരൂല ആ പിന്നങ്ങനെ കെടന്നൊക്കെ നോക്കും പക്ഷെ കഴിയൂല ഒർ ക്ക് ഇങ്ങനെ വരൂല ചെലേപ്പഥവാ ഒന്ന് കണ്ണുംമ്പ്‌യാല് പിന്നെ രാ ത്രികക്ക് പിന്നെ ഒർക്കൂണ്ടാവൂല്ല
ബുദ്ധിമുട്ട് എന്താ വെച്ചാല് നമ്മള് ഉറങ്ങി കഴിഞ്ഞാല് പിന്നെ ഞാൻ തടില്ലാത്ത ഒരാളേരുന്നു തടി തടി കൂ ടി വന്ന്ക്ണ് കൂടീന്ന് മാത്രമല്ല പിന്നെ അവിടെയും ഇവിടെയും വേദനിം ലാസ്റ്റ് ഒർക്കം ഒഴിവാക്കി ഞാന് ഇന്നട്ട്
ഒർക്കി ഓർങ്ങിയാ ഉള്ള പ്രശ്ന അത തടിക്കും നമ്മള്
ഇപ്പൊള്ള പ്രശ്നം എന്താ വച്ചാല് ആഹ് അപ്പ അങ്ങനെ ഉറങ്ങാതെ ശീ ലി ഉറങ്ങി ശീലായോര്ക്ക് ഒറങ്ങാഞ്ഞാല് നമുക്കൊരു എന്തൊക്കെയോ പോലെണ് ഞാൻ നേ അങ്ങനായിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ മാറ്റി എടുത്ത് ഇപ്പൊ
ആഹ് ചെലവ് എന്തോരം ഉറങ്ങും എനിക്ക് ഇങ്ങനെ കാണുന്നെ എങ്ങനെ ഉറങ്ങണേ വിചാരിക്കും ഞാന് എനിക്കത് ഉറക്ക് വരൂല്ല അകലൊന്നന്ന് ഉറങ്ങിയാ പിന്നെ രാത്രി ഉറങ്ങണെങ്കിൽ കുറെ ടൈം എടുക്കും ആ ഉറങ്ങാതെ വട്ടി കണ് ച ഇങ്ങനാട് ല അപ്പൊ ഇങ്ങനെ ഒരു ഇവടെോന്ന് ബുക്ക് എല്ലാം എന്തോ വഴച്ചൽ അങ്ങനെ പറഞ്ഞ ഉറക്കില്ലാത്ത പോലും ഇങ്ങനെ കണ്ണ് ചുമ്പി അടിച്ചാല് അങ്ങനെ കുറെേ നേരം ആക്കി അങ്ങനെട് ഉറങ്ങുംന്ന് പറ അപ്പൊ അങ് നെൊക്കെടാക്കിക്കല
ഉറക്കൊക്കെ നല്ല ഉണ്ടായിരുന്നതിന് രാത്രി ഇല്ല പുതിയയാപ്പള വിഴിക്കുമ്പോ ന് ടൈമ ഒരുപാട ആകും പന്ത്രണ്ട് മണി പന്ത്രണ്ടര കൗ ഗൾഫിൽ നിന്ന് ഓരോ പണിഴിഞ്ഞ റൂമൊക്ക എഓരോന്നു കഴിഞ്ഞിട്ടേ വിളുള്ളൂ അപ്പോഴത്തന്ന നമ്മ ഇവിടെങ്ങെ നമുക്ക വിിക്ക
ആഹ അതന്നെ ഒരു ദിവസം വിളിക്കാ നമ്മുക്ക് എടുങ്ങാറല്ലേ
ആ് അപ്പൊ അത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മളരു ജീവിത ഫോണല്ലേ അപ്പൊങ്ങെ ഞാന് ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ആകുമ്പോളാണ് ഈ പകര്
അതാണ് ഉറക്ക് വരുന്നത് ആ ആഹ ഉം നമ്മള് പിന്നെ എ അങ്ങനെ ഉർക്ക ഒഴിക്കിതരച്ചന അങ്ങനെർ വരൂല
ആ അത് ശരി
ആഹ് അങ്ങനെ എത്ര ഉറക്ക ചില ദിവസങ്ങളുണ്ട് പക്ഷെ നാല ഉറക്കം പകൽ വരൂല ചിലൾക്കങ്ങനെ തൂങ്ങകാണാം അതായിരിക്ക വിചാരിച്ചു മേ എന്തന്റെ രോഗം യാണോ ജാരോ
അത് അന്നുല്ല പക്ഷെ ഉറങ്ങണ ടൈമില് നല്ല ഉറങ്ങണില്ലേ?
ആഹ ഉറങ്ങുന്നുണ്ട് പക്ഷെ ഉറങ്ങിയാ പിന്നെ കൊഴപ്പില്ല
ങഹ
ഒർങ്ങിയത് കിട്ടണം മ്മ് ആ അതാണ് മ്മ്
മ്മ് മ്മ് ഒർങ്ങിയാലെന്നെ കണ്ണും മൊകൊക്കൊര് തെളിയും
ആ അതന്നെ ആ ആ പിന്നെ അമ്മളൾ രാത്രി ഒർങ്ങണല്ലോ രാത്രി ഒർക്കൊയിവാ
രാത്രിയാണ് ഒർക് ഒഴിവാക്കാൻ പാടില്ലാത് അങ്ങനെ ആയിട്ട് ഇൻകൊക്കെ കൺതടം കർ പോന്ന്ക്ക നമ്മളീ ഒർക്ക് പറ്റ കൊറവായിട്ട് രാത്രി, നമ്മൾ എപ്പളെങ്കിലും ഒറങ്ങീട്ട് കാര്യല്ലല്ലോ ഈ രാത്രിക്കത്തെ ഫുഡ് രാത്രിക്കത്തെ ഒർക്ക് അതന്നെ പകുതി നമ്മുക്ക് നമ്മക്ക് അസുഖം കൊർക്കും
മ്മ്
മ്മ് നമ്മളൊക്കെ ഇവിടോക്കെ നേരം വൈകി ഫുഡഴിക്ക്ണ ടീമ മ്മ് ഇവിടെ പ ആ പത്ത് മണിയായിട്ടും ചോറ് തിന്നാൻ വിളിച്ചാൽ ഇവട്ത്തെ ഉപ്പ പറേം തന്നെ അതാണ് ഇവിടുത്തെ
ആ ഞാൻ പിന്നെ നേരത്തെ കഴിക്കും ഇവടെ പിന്നെ
ആ ന്നാ സ അങ്ങനെ ഞാൻ കട്ക്കല് അതവാ ഞാൻ നേ നേരം വൈകി ഇൻക്കെണെന്നെ ഇട്ങ്ങേറാ പിനന്ന് ഇൻക്ക് ഫുഡെന്നേ കഴികാൻ കഴിയൂല്ല.
ആ അതാണ് അങ്ങനെ ആവുമ്പോ അമ്മുക്കൊരു ബുദ്ധിമുട്ട് ട്ടാണ് അമ്മളെയീ ഒർക്കോ
ആ അതന്നെ പിന്നെ തിന്നാ അപോത്തിന് അമ്മള് കേട്ന്നാ പിന്നെ അമ്മള് ശരീരത്തിന് കയ്യൂല്ലല്ലോ
ആ ശരിയാണ് പിന്നെന്തൊക്കെയൊണ്ട് മോൻക്കെ ന്താ അംഗൽവാടി വിട്ടെന്നിട്ട് കൊടുത്തെ
ഒന്നും കൊടാത്തീല്ല ചായ ആവിടെ ണ്ടാക്കിയെച്ച്ണ് ഓൻ ഞ് മേലൊക്കെ കഴ്കിട്ട് വാണം
ആ അത് ശരി എന്തേലും ണ്ടാക്കൊ പൊരിക്കടിയൊക്കെ
കൂല എപളേങ്കി ലൊക്കെ ഇണ്ടാക്കും ഇന്ന്പ്പോ ഓലപ്പോ പോന്നപ്പോ പകമ്പൊരി എന്തോ വാങ്ങിയോണ്ടോന്ന് ന്ന്ണ് പീടിയേന്ന്
അതുകൊണ്ട് പിന്നെ
ഉം അതൊണ്ട് പിന്നെ അത് നോക്കണ്ടാ അന് ഇവൻ എന്തെങ്കിലും വേണേ ഇവൻ അംഗൻവാടിന്ന് വരുമ്പോ പറയും അയിലെ പോവും അയിലെ പോവാ പറ അപ്പ ചെലയപ്പൊക്കെ അങ്ങനെ പോക എപ്പഴും പോവൂല അവൽക്കന്നെ ചിലാവൂല ആഹ് ഏഹ്
എന്നന്നാലല്ലോഓലക്ക് കിട്ട്
ആഹ് അത് തന്നെ ഓ എപ്പോഴും അങ്ങനാ എടേക്കരയലാ അംഗൻവാടി ഇ വരുമ്പോ ചെല ദിവസങ്ങള് കരഞ്ഞാ വരാ അപ്പ ചോ എന്താ ചോദിച്ച്പോ അപോവന അങ്ങോട്ട് കട പോവാഞിട്ടാണ് പറയും ചെലത് കൊണ്ട്പോവൂലെ കട കൊണ്ട് പോയാപിന്നെ എല്ലാം വാങ്ങി ണ്ടിവരും അതൊന്നും അല്ല അപ്പൊ ഈ പോയേനേല്ലേ ര പി ആവശ്യം പിന്നെ വേറെള്ളാനാ ആവികാരം ആഹ് എന്നിട്ട് എന്ന് വരുമ്പോഴും കാറോ ജീപ്പോ എ ഞാനൊരു വണ്ടിന്റെ ഒരാളാ ആഹ് എന്നിട്ട് എത്ര വണ്ടിയാ വാങ്ങി കൊടുത്തന്നല്ലേ അതൊക്കെ പൊട്ടിച്ചു ഇങ്ങട്ടിടും
വെല കൂടിയെന്നോ?
ആഹ വില കൂടിയണ് ഇപ്പോ അപ്പ എല്ല എല്ലാത്തിനും വില കൂടിയാണ്
ആദ്യൊക്കെ പത്തെനി ഇപ്പൊ പന്ത്രണ്ടായിണ് ആഹ് പൊറാട്ടക്കൊക്കെ അങ്ങൻതന്നെ ശെര്യാണ് അത് ആ തിന്റെ യുദ്ധത്തിന്റെ ഇത് കഴിഞ്ഞപ്പോ
ആഹ് ഗ്യ ക്കെ വെല കൂട്യപ്പം ഇല്ല ഗ്യാസിന്റെ ക്ഷാമൊക്കെ വന്നപ്പളേ
ആഹ് അതെ യതെ
ആയപ്പത
ഇവടൊക്കെ തെന്നെ ഏ ഇപ്പ വേഗംങ്ങണ്ട് എന്നാലോ പത്ത് രൂപക്കൊക്കെ വല്ല പൊറാട്ട അ് മിത്ര പോ റൊള്ളോ റ്യോ
ആഹ് അതെന്നെ കിട്ടൂല ആഹ് ഉം
ഇട്ടാരണം ന്താണ് അവരെ പർഞ്ഞിട്ട് കാര്യല്ല ആഹ് ഇണ്ടാക്കാനൊക്കെണ്ടാക്കും. ആഹ് അളക്കണ്ട്- പറ്റണ പോലൊക്കന്നാലും ബിരിയാണി അങ്ങനക്കെഒറ്റക്ക് വെക്കാനൊരു പേടിയ- എല്ലാർക്കും ഒരു കൊറേ ഒണ്ടാ ക്കൂല കൊറ
ആ ആ ആ
ചിലവൽ ന്ത എത്രേന്നൊന്നും നോക്കൂല അഞ്ചും പതൊക്കെ ഒറ്റക് ഫഷൻമിക്കല്ല അങ്ങനനും ചെയ്ലട്ട നമ്മളെ ആവശ്യത്തി
ആഹ് മതിയല്ലോ ആഹ് പരിപാടക്കൊക്കെ നമുക്ക് പേടിയേക്കാരോ ആഹ് തോന്ന ആളൊക്കെ കൂടുമ്പോളെ നമ്മുക്ക് പേടിയല്ലേക്കാരോ ആഹ് പിന്നെ അത് മതിയാവും
ആഹ് അതന്നെ പിന്നെ മനുഷ്യന് വേറെയ വൈ നോക്കണ്ടേത്. ആഹ്, അത് വിചാരിച്ചട്ട അയ്മക്കൊന്നും പോവൂല. ഒറ്റക്കൊക്കെ പാർത് കഴിഞ്ഞാല് പിന്നെ നമ്മള് ഇങ്ങനെ
ആഹ് അതന്നെ നമ്മളൊരി ഇതാവയുള്ളൂ നമുക്കൊരു സമാധാനത്തി ഉണ്ടാക്കാനും കഴിയുള്ളു
ആഹ്, അതാണ്, അതാണ് അപ്പൊ നമ്മള് സ്വയം ഉണ്ടാക്കി കാണ്ട്. നമുക്ക് തന്നെ അത് കിട്ടും. എല്ലാര്ക്കും അയിന്റെ ഒരു ത്ണ്ടാവ ല്ലോ? പിന്നെ, പൊറോട്ടക്ക
ഏ, ഏ ഞാൻ പണ്ടൊരുസം ണ്ടാക്കിയ... ട്യൂബ് ലൊക്ക കണ്ട. അതന്നാ ഉണ്ടാക്കിയത പിന്നെണ്ടാക്കി കിട്ടില്ല അതിന്റെ പണിയുണ്ട്
ആഹ് ശരിതിരു പണിയ പിന്നെ കുഴച്ചത് നന്നായില്ലെങ്കില് ഉം ശരിയാവണ്ട്
ഉച്ചക്കെ നന്നായിത് എന്നാലും വല്ലാ നന്നായിരുന്നു പറയ റ്റുല ന്നാലും കൊഴപ്പില്ലേനി.
ആഹ് പിന്ന നമ്മൾ എന്തുണ്ടാക്കിയ നമ്മക്ക് അതിലൊരു കുറ്റം പറയാൻ ആള ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ണ്ടാക്കാനേ പോതിണ്ടാവൂില്ല അതാണ് പിന്നെ ആഹ് ഭാഗം ചിന്തിക്കുവ
ആഹ് പിന്നെ ചിന്തിക്കാനേ കഴിയൂല എണ്ടാ
ശരിയാണ് ആഹ് അതാണ് അതുകൊണ്ടാണ് നമ്മക്ക് ഇവിടക്ക ചെലപ്പോ നമ്മൾ ഉണ്ടാക്ക്ണതൊന്നും. ഇപ്പത്തെ ഈ ന്യൂജെന. ഫുഡാളൊന്നും വല്ലാണ്ട് ആഹ് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ. പിന്നെ നമുക്ക്ണ്ടാക്കാൻ മടി അങ്ങനെയാണ് പിന്നെ ഐ. തിരിഞ്ഞ്നോക്കാത്തല്ലേ.
ആഹ്.
അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒരു വിധൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടും അല്ലാതെ. ഇപ്പ ഞാൻ ഇണ്ടാക്കും ഉം പലതരങ്ങൾ നോക്കി വെക്കും പക്ഷെ ടൈമ് കി ട്ടിണില്ലന്നൊള്ളൂ ആ നേഹ ഇപ്പ പണികഴിഞ്ഞ് അകത്ത് കേറിയതൊക്കെ ആണെങ്കി നമുക്ക് എന്തെങ്കിലൊക്കെ ആക്കിയൊക്കെ ഇത് പിന്നെ പണി കയ്യൂമ്പോത്തിന് ഒരു നേരാവും ഇങ്ങള്തു കഴിഞ്ഞോ നിസ്കാരം ഒക്കെ കയിഞ്ഞു അപ്പോത്തിനു അടുത്ത ട്രിപ്പ്‌ സ്കൂൾ പോയിട്ട് വരാനാ കൊടുത്ത് ചാ വെള്ളക്കെ കൊടുത്ത്
ഉം രാത്രി പിന്നെ വേറെ ചോറു വെക്കല
ഇല്ല ചോറൊക്കെണ്ട ഒറ്റ ട്രിപ്പ്‌ അതും കൂടി ഉണ്ടെങ്കി പിന്നെ പറയും വേണ്ട ചെലോടത്തൊക്കെ ഉണ്ടാ പരിപാടി ഞമ്മക്ക് പിന്നെ അതില്ല ഇപ്പങ്ങനെ നിർബന്ധിക്കണില്ല
ആ ആ അതോണ്ട് പിന്നെ കുഴപ്പമില്ല
പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ പറയും പക്ഷേ ചപ്പാത്തി തിന്ന് എങ്ങനെയാണ് നമ്മളൊക്കെ ന്ന് വരും
ആഹ് അതന്നെ ഞാൻ ചപ്പാത്തിണ്ടാക്കിയ നന്നാവെന്നെല്ലേ ഇണ്ടാക്കി കയിയാഞ്ഞിട്ടേ
ശരിയാണ്ത്താനൊക്കെ നമ്മുക്കൊരു പിരീട്സാ
ആഹ് അതന്നെ
ഉം പിന്നെ കൊറെയൊക്കെ രാവിലെ ഒന്നും പറ്റൂല്ലാ എത്ര പോര വേ നിങ്ങളൊക്കെ പിന്നെ പൊറ ചാളെല്ലേ
ആഹ് ഞങ്ങൾ പിന്നെ കെറച്ച് ആൾക്കാരല്ലെ ഉള്ളോ ഞങ്ങളെന്നെല്ലെ ഉള്ളു ആ അതൊണ്ട് പിന്നെ കൊഴപ്പയില്ല
ക്ക് അങ്ങനെയല്ല ഞങ്ങക്ക് ഇവിടെ എളച്ചി
ന്തെ പത്ത് മിനിറ്റ് ആയിണ് ആ ഉം